ഒരു മിനി റ്റ് ലണി ഇതിനോള്ള മറുപടി ഇപ്പ തരാട്ടോ ഇത് കഴിയട്ടേട്ടോ. ആഹ്.
ഹലോ അവിടെ എന്തോ വഴക്ക് നടക്കാണല്ലോ? ആഹ് ഞാൻ കേൾക്കണണ്ട് ഞാൻ കേൾക്കണണ്ട് അവിടെ എന്തോ വഴക്ക് നടക്കയാന്ന് തോന്നണ്?
ആഹ് ആഹ് അത് എറ്റൊൾക്ക്‌ കൊടെണ്ടതാ
ഓഹ് ഓഹ് ഓക്കെ ഓക്കെ.
അപ്പ എന്തെടുക്കാരുന്ന് നീ?
ഒന്നുല്ല വെറുതെ കിടക്കായിരുന്നു ചേച്ചി എന്ത് ചെയ്യായിരുന്നു.
ആഹ് ഞാനും വെറുതെ ബോറടിച്ച് ഫോൺ നോക്കി ഇരിക്കയിരുന്ന് ഇന്ന് ഇന്ന് നമുക്കെ സംസാരിച്ചാല
അയ്യോ ചേച്ചി ഇങ്ങനെ പറയുമ്പൊത്തന്നെ പേടിയാണ് കഴിഞ്ഞ പ്രാവിശ്യം മറ്റേ ബ്ലാക്ക്‌ ഹോൾ പറഞ്ഞ് മനുഷ്യനെ തല ചുറ്റിച്ച്
ആഹ് അല്ലേല് ഇന്നത്തെ വിഷയം നമുക്ക് ബെർമൂട അങ്കിൾ ആക്കിയാലാ
അയ്യോ അതിനെപ്പറ്റി ഞാൻ കൊ റച്ച് കേട്ടിട്ടുണ്ട് കപ്പലും വീമാനൊ ക്കെ കാണാണ്ടാണആ സ്ഥലം ല്ലേ
അതാതന്നാ പക്ഷെ അതിന്റെ കഥ കേട്ടാ തന്നെ കുറച്ച് കൂടി എന്താ പറയാ ഏഹ് ഇന്റസ്‌ട്രിങ് ആയിരിക്കുല്ലേ
എന്ത പറയ പറ കേക്കട്ടെ അല്ല ഇതൊക്കെ എവിടേണ് എനിക്ക്‌ അറിയാൻ പാടില്ല
ഏഹ്
ഹലോ
ആഹ് കേക്കണ്ടാ
ഞാനിതിന്റെ ബാക്ക് സ്റ്റോറി കേക്കാന്ന് വിചാരിച്ചേണ്
ആഹ് ആഹ് ദ ഇപ്പ പറയാ ഈ മാപ്പിലൊക്കെ നോക്കിയാലേ മൂന്ന് സ്ഥലങ്ങളൊക്കെ ചേർന്നൊരു ത്രികോണം പോലൊരു സാനം കാണൂല്ലേ അതിനെയാണ് നമ്മള് ട്രയാങ്കിൾന്ന് അതോണ്ട് പറയണത് ബെർമൂഡ ട്രയാങ്കിൾ
അതാണ് പേരില് ട്രയാങ്കിൾന്ന് പറഞ്ഞതല്ലേ
ആ അതെ പക്ഷെ ഈ ആളുകൾ അതിനെന്തോ എന്തോ എന്താണ് ട്രയാങ്ക്ൾ ന്ന് വിളിയക്ക്ണോണ്ട്
അയ്യോ പേരാട്ടാതന്നെ പേടിയാണു മൻഷ്യന്
ഉം പക്ഷെ പേടിക്കേണ്ടാടി ഇതിലെ പല കഥകളും സത്യവും പിന്നെന്താണ്ത് കള്ളോ ന്നൊക്കെ പറഞ്ഞെ പറയണ്ട അറിയില്ല കൃത്യാണോന്ന്
ശരിക്കപ്പ അവടെ പോയ കപ്പലേളൊക്കെ കാണാണ്ടാവണ് ണ്ട് അത് സത്യാണാ
ആ അത് ആളുകൾ പറയണതല്ലേ പിന്നെ ചെല കപ്പല്കളും വിമാനങ്ങളൊക്കെ അവിടെയും കെട ക്കടക്കുമ്പോൾ എന്താണ് കാണാതായെന്ന റിപ്പോർട്ടുകളുണ്ട്
പിന്നെ അതിന്റെ ഈ അവശിഷ്ട്ടോ ക്കെ ഉണ്ടാവോല അതൊന്നും കിട്ടീലെ
ആഹ് അത് ചില വിസകള് കിട്ടിലാന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ പലരും പല തിയറികളും ഉണ്ടാക്കികൊണ്ടിരിക്കിപ്പം
പല തിയറി ളു മുണ്ടാക്കികൊണ്ടിരിപ്പുണ്ടിപ്പം ഓ ഞാൻ അങ്ങാനായിരുന്നെങ്കി ആ ഭാഗത്തും കൂടെ പോവൂല്ല ഞാനൊരു ബുക്കും വായിച്ചിട്ടുണ്ട് ന്നേ ഈ ബെർമൂടാ ട്രയാംഗിൾൻ്റെ അതും കൂടെ വായിചിട്ട് ൻക്യ് നല്ല പേടിയായി
അയ്യോ ഹ് ഹ് എന്തായാലും നീ അങ്ങനെ പറഞ്ഞാലും ഈ ലോകത്തിലെ പകുതി ആളുകളും പേടിച്ചേനെ
മം എനിക്ക് ഹോറർ സിനിമ പോലും ഒറ്റക്കാണാൻ പറ്റൂല അപ്പൊഴാണ് ഇത് കേട്ട മനഷ്യന്റെ രാത്രിത്തെ ഒറക്കം പോകും
ആ ശരിയാ പിന്നെ ഇപ്പൊ തന്നെ പേടി ക്കണ്ടാട്ടാ ആദ്യം എന്തൊക്കെയാണ് സംഭിച് സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുത്താലാ
ണ്ടാകിട്ത്താലാ ചേച്ചിക്ക് എങ്ങനേണ് ഇതിലക്കെ ഇത്ര ഇൻട്രസ്റ്റ് വന്നത്
ഇന്നലെ രാത്രി ഒരു വീഡിയോ ഞാൻ കണ്ടാർന്ന് അതില് ഒരു പരേ പഴേ വിമാനം പെട്ടെന്നേ അ റഡാറിൽ നിന്ന് കാണാതായ കേസിനെ കുറിച്ച് അതില് പറഞ്ഞിട്ടുണ്ടാർന്ന് അപ്പൊ അത് കണ്ടപ്പോ പെട്ടെന്ന് ഇതിനെ പ്പറ്റി ഒന്ന് സംസാരിച്ചാലോന്ന് തോന്നി
അപ്പിതൊക്കെ സത്യാണാ
ആ അങ്ങനെ ച്ചാ അത്ര എളുപ്പല്ല പിന്നെ ചെലര് പറ പറയുന്നത് അതേന്ന് പറയും ചെലൊര് പറയും അല്ലാന്ന് പറയണ് പിന്നെ അതോണ്ട് ഇന്ന് വരെ ഈ വിഷയംആളുകള് അത്രക്കെ ആകർഷിച്ചിട്ടില്ല
ഉ എനിക്ക് ഇപ്പഴേ നല്ല ക്യൂരിയോസിറ്റി വര്ന്ന്ണ്ട് ട്ടാ അപ്പൊ ശരിക്കും എന്തൊക്കെ സംഭവിച്ചെന്ന് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് നല്ല ആഗ്രഹുണ്ട്
ഉം അതാണ് ഇനി ഞാൻ പറയാൻ പോണത് പക്ഷെ ആദ്യേ ഒരു പ്രശസ്തമായ വിമാനം കാണാതായ സം സംഭവൊണ്ട്ട്ടോ
നിക്ക് നിക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളൊട്ത്ത്ട്ട് വരട്ടെട്ടൊ കഥ കേൽക്കാനായിട്ടെ ഒന്ന് സെറ്റ് റ്റായിട്ടിരിക്കട്ടെ ആ പറഞ്ഞൊ പറഞ്ഞൊ
വേം വാ ഇനിമുതൽ കൊറച്ച് സസ്പെൻസങ്ങട്ട് കൂടും അതാ പറയാൻ
അയ്യയ്യോ ശരിശരി ഞാൻ റെഡി ഞാൻ റെഡി പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ
അപ്പൊ തില് ഏറ്റവും പ്രശസ്തമായ സംഭവങ്ങള് ഒപ്പം
ഫ്ലൈറ്റ് നയൻ്റിനൊ അന്ത് കഥാ
അതെ അതിൽ അഞ്ച് സൈനിക വിമാനങ്ങള് പരിശീലന ബഗ്ദാദിലേക്ക് പോയതായിരുന്നു ശരി
അഞ്ച് വിമാനോ ഒരെണ്ണല്ലെ
അല്ലല്ല എല്ലാ ഒരുമിച്ചാല്ലേ പറക്കൊള്ളൂ
പിന്നെ
ഉം ആദ്യം എല്ലാം നോർമലായിരുന്നു പിന്നെ കൊർച്ച് കഴിഞ്ഞപ്പല്ലേ അവര്ടെ റേഡിയോ മെസ്സേജകളൊക്കെ എന്താ വിജിത് ത്രായിട്ട് തൊടങ്ങി
എന്ത് പർഞ്ഞി
അത് അത് എന്തെ ഇങ്ങനൊയിര്ന്നെ ഞങ്ങക്ക് വഴി മനസ്സിലാകുന്നില്ലാ ആഹ് പിന്നെന്താ ആഹ് കോമ്പസ് ത് ശെരിയായി കാണിക്കുന്നില്ല എന്ന രീതിയില്ള്ള എന്താ സന്ദേശങ്ങളൊക്കെര്ന്നു അതില് പറഞ്ഞെ
ഓഹ് അല്ലെ ഈ കോമ്പസ് ഒരേ സമയം അഞ്ച് വിമാനത്തിലും കേടായി പോകോ
അതാണ് ആള്കള് ചോയ്ക്ക്ണന്നത് ചെലര് ഇങ്ങനെ പറയ്ണ്ട് കാലാവസ്ഥയിലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുംന്നൊക്കാ
അപ്പൊ ഈ പോയരൊന്നും തിരിച്ച് വന്നില്ല
ഇല്ലാ പിന്നെ ആഹ് വിമാനങ്ങളൊക്കെ പിന്നീട് എന്താണ് കാണാതായന്നൊക്കെ രേഖകളൊക്കെ പറയ്ണ്ട്
അയ്യോ
ഉം പിന്നെ അതിലും വിചിത്രായിട്ട് എന്താന്നറിയാമോ
ഇല്ല എന്തുട്ടാണ് ഇനിയുണ്ടോ
അവരെ അന്വേഷിക്കാനെ വേറൊരു വിമാനമായി പറ്റൂല അവരന്വേഷ്ച്ചീനി പോവാൻ
ഓ അതെങ്കിലും ണ്ട് കണ്ടുട്ച്ചോ
ഇല്യാ ആഹ് വിമാനവും പിന്നീട് കാണാതായിന്നേ അതല്ലേ
എന്ത് അതൊക്കെ കൊർച്ച് ഓവറാണ് ട്ടോ ഇതിലൊന്നും സത്യണ്ടെന്ന് എനിക്ക് തോന്ന്ൺല്ല
ഉം അതോണ്ടന്നെ ഈ കഥ ഇത്ര പ്രശസ്തായിട്ട് പോക്കൊണ്ടിരിക്ക്ണത്
ശെരിക്കും അതൊക്കെ നടന്നാണാവോ
ഉം സംഭവം നടന്നത് സത്യാണെന്നാ കേട്ടേക്ക്ണേ പക്ഷെ അതിന്റെ കാരണം എന്തായിര്ന്നെന്ന് ഇതുവരായ്ട്ടും ചർച്ചെയ്തിട്ടില്ല
ആഹ് ഞാനായിരുന്നെങ്കി ആഹ് ഭാഗത്തേക്ക് വിമാനൊന്നും ഓടിച്ചോണ്ട് പോകില്ല
ഉം ആഹ് നീ പൈലറ്റാര്ന്നെങ്കി റൂട്ട് തന്നെ മാറ്റും അല്ലെ
പിന്നെല്ല
പിന്നെ ചെലരൊക്കെ പറയ്ണ്ട് അവിടെ കാലാവസ്ഥന്താ പെട്ടെന്നൊക്കെ മാറാറ്ണ്ടെന്ന്
പക്ഷേ കാലാവസ്ഥ മാറീന്ന് കര്തി ഇത്രയും ഇങ്ങനൊക്കെ കാണാണ്ടൊക്കെ ആവോ ഇൻക്കോന്നണില്ല
ഉം അതാണ് ഈ ചെല വിദഗ്ദ്ധരൊക്കെ പറയ്ണ്ടേ മനുഷ്യർ നാവകേശം പിഴവ്കളൊക്കെ ചെലപ്പോ മോശം കാലാവസ്ഥയിലും ചേർന്നാ ക്കാം എന്നൊക്കെ പറയ്ണ്ട്‌ പിന്നെ അത് എന്താ അപകടങ്ങളൊക്കെ ഉണ്ടാക്കൂന്ന് പറയേണ്ടതില്ലേ
പക്ഷെ ആളുകൾക്കങ്ങനെ സാധാരണ കാര്യം ഒന്നും കേൾക്കാനായിട്ട് പൊതുവെ ഇഷ്ടല്ലല്ലോ
അതെയ് അതോണ്ടാണല്ലോ ഈ ഏലിയൻസ് പിന്നെന്താ നമ്മള്
പിന്നെന്താ നമ്മള്
അറ്റ്ലാന്റിസ് അജ്ഞാത ശക്തികള് ഇങ്ങനെ പല കഥകളും വര്നത്
ആഹ് ഏലിയൻസ് വരെ എത്തിയൊ
ഉം അപ്പാം ഏഹ് ഈ എ ഇന്റർനെറ്റിലൊക്കെ നോക്കിയാല്
ഇന്റർനെറ്റിലൊക്കെ നോക്കിയാലേ എന്തെല്ലാം തിയറികളാണെന്നൊക്കെ കണ്ടിട്ടില്ലേ നീ
എനിക്ക് തോണതെ പകുതി ആളുകളും സ്വന്തം ഇമാജിനേഷൻ ചേർത്തിങ്ങനെ ഓരോ കഥ ഇണ്ടാക്കി വിടാണ്ന്നാണ്
ഉം അതും ശെരിയാണ് പക്ഷേല്ലെ ചെല ചോദ്യങ്ങൾക്ക് ഇന്നും കൃത്യായിട്ടുള്ള ഉത്തരം ഇല്ലാന്നാണ് ഈ ഒരു വിഷയം രസകർ
ശരിയാ ഇനി ഏലിയൻ തിയറി കേക്കണം അതെന്താ സംഭവന്ന് ഒന്ന് പറഞ്ഞേ
അയ്യോ അതാണ് അടുത്ത കഥ അത് കേട്ടാൽ ചെലപ്പോ നിനക്ക് ചിരിയും കൗതുകൊക്കെ ഒരുമിച്ച് വരൂട്ടോ പറയാൻ പറ്റില്ല
ശരി എന്നാ പറന്നേ ഏലിയൻ കഥ എന്താണ് സംഭവം പറ
ആഹ് അപ്പ ഇതാണ് ഏറ്റവും ഫേമസ് തിറ തിയറികളിലൊന്ന്
ആഹ് ശരിക്കും ആളുകൾ വിശ്വസിക്കോ ഇതൊക്കെ കേട്ടാ
ഉം ചെലര് വിശ്വസിക്കും ചെലര് വെറും കഥയാന്നൊക്കെ പറയണ്ട് അങ്ങനോക്കേ
അപ്പൊ ഈ തിയറി എന്താ സംഭവം
തിയറീന്ന് പറയ്മ ഈ ചെലരുടെ അഭിപ്രായത്തിലേ ബെർമുഡ ട്രായാങ്കളിന് താഴെ അല്ലെങ്കില് അതിന് മുകളിലൂടെ ഏലിയൻസ് സഞ്ചരിക്കാറ്ണ്ട് എന്നൊക്കെ അവര് പറയ്ണ്ട് പിന്നെ അവര് മനുഷ്യരുടെ വിമാനങ്ങളെയും കപ്പലുകളെയോക്കെ പിടിച്ചൊണ്ട് പോകുന്നു എന്ന അതോ ണ്ടാണ് അവരെ കാണാത്തേന്നും പറയ്ണ്ട്
ഈ എന്തൊക്കെയാണ് ഇത് മറ്റേ പിള്ളേര് ചോറ് ന്നില്ലെങ്കി പിടിച്ചോണ്ട്‌ പോവൂന്ന് പറയണ പോലെയാണ്
ഞാന് ആദ്യം കേട്ടപ്പോഴും അതേ റിയാക്ഷൻ ആയിരുന്നുട്ടോ
അപ്പൊ ഏലിയൻസ് വന്ന് ഇന്നീ കപ്പല് എടുക്കാന്നങ്ങട്ട് തീരുമാനിക്കും അപ്പ തന്നെ തട്ടും അതാണ് പരിപാടി.
ഉം ആഹ് അതെ അതെ അതുപോലെ തന്നെ ചെലരുടെ കഥകളുട്ടോ
അപ്പൊ ഈ പ്രൂഫ് ഒന്നും വേണ്ടെ ആളുകൾ ഇങ്ങെ ഓരോ കള കഥ ഉണ്ടാക്കി വിടുമ്പോ അങ്ങനെ വിശ്വസിക്കയാണോ
ആഹ് ഇതുവരായ്ട്ടും കിട്ടിട്ടില്ല ഇ പിന്നെ അതിന് വിശ്വസനീയമായ എന്തേലും ശാസ്ത്രീയ തെളിവൊന്നും വേറെ എവിടെയും ലഭിച്ചിട്ടില്ലന്ന പറഞ്ഞേക്കണേ
പിന്നെ ആലുകളെന്തിനെ ഇത്രയും ഇതൊക്കെ വിശ്വസിക്കണെ എന്നാണ് എനിക്കും മനസ്സിലാകാത്ത കാര്യം
കാരണം ഇപ്പോ ഒരു രഹസ്യം ഉണ്ടെല് അതിനെന്താണ് ഒരു അസാധാരണ വിശദീകരണം ആളുകൾ തേടൂലേ
ആഹ് ശരിയാട്ടോ
ഉം അതാണ് പിന്നെ ചെലര് ഇങ്ങനെ പറയണണ്ട് രാത്രിയിൽ അവിടെ ആകാശ ത്ത് എന്താണ് വിചിത്രമായ ഈ പ്രകാശം ലൈറ്റ് ഒക്കെ ഇണ്ടാവുന്ന് പറയൂല്ലേ അങ്ങനെ കണ്ടെന്നൊക്കെ പറയണ്ട്
അതൊക്കെ ചെലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ഞാൻ വായിച്ച ബുക്കിലും ഇതിനെയൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊരു കഥയ എനിക്ക്‌ തോന്നണ് ആ ബുക്ക് വായി ച്ചതോടുകൂടിയാണ് എനിക്ക്‌ കൊറെയൊക്കെ ഇതൊരു പൊതുവെ കഥ നോ നോവൽ എപ്പോഴും ഒരു ഇമാജിനേഷൻ ആണല്ലോ അപ്പൊ അതും കൂടെ ആയപ്പോ എനിക്ക് ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയണ സാനത്തിനോട് അന്നേ അതൊരു മിസ്ചറി അതൊരു നൊണ കെട്ടുകഥ പോലെനിക്ക് ഫീലെയ്യുന്നത്
ഉം അതെ അത് ചെൽപ്പോ ആ കമ്പനി വിമാനങ്ങള് ഉപഗ്രഹങ്ങള് പ്രകൃതിദത്ത സംഭവങ്ങളൊക്കെ അതും പല കാരണങ്ങളും ഉണ്ടാവായിരിക്കും നമുക്കൊന്നറിയില്ല കൃത്യായിട്ട്
ആ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇങ്ങൻത്തൊക്കെ വീഡിയോസ് കാണുമ്പോ ഒരുപകുതി വിശ്വാസം വെരും ബാക്കി പകുതി ഒപ്പിച്ചെടുക്കലാണ് പണി
ആ അതോണ്ടാ ഓരോ വീഡിയോയും എന്താ പറയാ വേഗം വിശ്വസിക്കാതെ നോ
നോക്കേണ്ടത് ശെരിയാ
ഉം പക്ഷേ ഒരു കാര്യം സമ്മതിക്കണോട്ടൊ ഈ ഇങ്ങനെള്ള മിസ്റ്ററികളൊക്കെ കേൾക്കാനെ നല്ല രസല്ലേ ശെരിക്കനും
അത് ശെരിയാണ് ട്ടൊ അതോണ്ടല്ലേ ഞാൻ വെള്ളെടുത്ത് വന്നിട്ട് ഇങ്ങനെ കംഫർട്ടായിരുന്ന് ഈ കഥ കേൾക്കണത്
ഇനി ഇതിലും എന്താ ഒരു ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള ഒരു തിയറി പറയട്ടെ
ഈദിനേക്കാൾ ഇൻട്രസ്റ്റിങ്ങോ
ആ അതെ
അന്തുട്ടാ ഈ കടലിനടിയിലെ മുങ്ങിപ്പോയ ഒരു വലിയ പുരാതന ചെലോര് പറയ്ണ് ണ്ട് എന്തൊരു സിറ്റി ഫുള്ള് ഒരു കടലിന്റടി മുങ്ങിപ്പോയിന്നോ
ആ അതെ ഈ അറ്റ്ലാന്റിസ്ന്നാണ തിന്റെ പേര് കേട്ടിട്ടുണ്ടോ
ഓ ആ പേര് ഞാൻ എവിടെയോ കേട്ട പോലെ
ആ പലരും വിശ്വസിക്കുന്നത നഷ്ടപ്പെട്ട നഗരത്തിലെ സാങ്കേതിക വിദ്യയോ എന്താ പർഞ്ഞാ ഊർജ്ജമായിന്നും എവടെ അവടെ പ്രവർത്തിക്ക്‌ണ്ട് ന്നൊക്കെണ് കേക്കണത് ആ കടലിന്റെ അടില്
ഇത് കേട്ടപ്പോ എനിക്ക് ഒരു സിനിമ പോലേണ്ട് ഫീൽ ചെയ്യണേ ശെരിക്കും
ഉം ശെരിക്കും പല സിനിമകളും കടതകളും എന്താ ഇതിൽ നിന്നല്ലേ പ്രചോദനൊക്കെ എടുത്ത് വെക്കണത്
ശെരിയാ അടുത്തത് നമുക്കെ അറ്റ്ലാസിന്റെ കഥ ക്ഷെ അറ്റ്ലാസല്ല എന്താത്
അറ്റ്ലാന്റിസ്
ഓ അതെ അതെ അറ്റ്ലാന്റിസിന്റെ കഥ നമുക്ക് അടുത്ത കോള്ൽ സംസാരിക്കാ ഇ പ്പൊ നല്ല വൈകി ഇനിം കൊളേജിരുന്നാലെനിക്ക്‌ കിട്ടും അപ്പൊ ശെരിയെന്നാ ശെരി എന്നാ പിന്നീടൊരിക്കലാകാം ഓക്കെ
ഓക്കെ ബൈ